ആഹ് ന്നിട്ട് വേറെന്തൊക്കിണ്ട് ആടെം കഴിഞ്ഞോ
മോള് മദ്രസറ്റ് എത്തിയില്ല
ആഹ ആഹ
താനെ
ആഹ എത്രയില മോള് പഠിക്കുന്നത് ആഹ ആഹ
എത്രസം ഒൻപത് സ്കൂൾ എട്ടില്
ആഹ
ഉം അത് പിന്നെ ഓള് വരട്ടല്ലേ ഇന്ന് ഒഴിവുവല്ലേ അപ്പം ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞുല്ലേ രാവിലെത്തെഷല്ല ഒന്ന ച എന്നെന്നെ കഴിക്കലേ എപ്പോഴായാലും
ആഹ
മക്കളെല്ലാവരും ഉണ്ടായി ഒന്നിച്ചിരിക്കും അങ്ങനെൊ ഒരു പന്ന്തണ്ടാവണല്ലോ നമ്മള്
ആഹ അതതെ എത്ര ആളുണ്ട്
എനിക്ക് നാലാൾ അന പെൺകുട്ടികളാണ്
ആഹ ആഹ ശരി
നിനക്ക് എത്രയാളാ
നിക്ക നാലാ ആൾ തന്നെയാണ് ഉെ മൂത്തത് രണ്ടാണ് ചെറുത് രണ്ട്
ആ ആ എല്ലാതും നല്ല കായ് കിട്ടട്ടെ അ നമക്ക് രണ്ടാള വല്ല ണം കഴിഞ്ഞതാണ്. ഇഞ് ഒരാള് പ്ലസ് ടു കഴിഞ്ന് പ്പോ ടി. ടി സിക്ക് കൊടുത്ണ് ഇനി കിട്ടണം ഞമ്മ ക്ഞ് സമാധാനംണ്ടാവുല്ലല്ലോ ഓൽക്ക് ഒവ്ടെങ്കിലും കി കിട്ടോൾത്തിന് ഇഞ് ഓരോ പൈസ അതായിട്ട് ഇങ്ങനെ അനേഷിച്ച് നടക്കണം പൊക്കെ ഓൺലൈൻലന്നെ ഇപ്പ ഗവൺമെന്റ് അയ്ക്കാണ്ട് ഇണ്ട് ടി. ടി. സി അപ്പൊ അയ്ന് കൊട്ത്ന്
ഹേ
കിട്ടോ ഇല്ലേന്നറീല മാർക്ക് ശതമാനം നോ ക്കണല്ലോ
ആ അതന്നെ മാർക്കൊക്കെണ്ടായിന്നോ?
മാർക്ക് വല്യാ കോഴപ്പൊന്നുല്ല തോനേന്നുല്ല ന്നാലും എഴുപത് എഴുപത്തഞ്ചു ശതമാനം ഇണ്ട്
ആ
അതല്ല ഇപ്പ അയ്ലാറേ മാർക്ക്‌ലോലല്ലേ
അതാണ് അയിലേറെ മാർക്കുള്ള കുട്ടികളുണ്ടാവും. ഉം
പിന്നെർഞ്ഞ് നമ്മള് എസ് സി, എസ് ടി അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞമ്ക്ക് സ്ഥാനം ക് ട്ടുള്ളോ... ആ അങ്ങനെ പിന്നെ ഞമ്മക്കൾതൊക്കെ ർന്നാ ഫുള്ളാക്കുവ എല്ലേ അറീലർഞാണ്ട് അതൊക്കെ വരുവേ. പാവത് വന്നാ ഒക്കെ വിട് ട്ടാല് പിന്നെ ഓലു വരുവോ ഇല്ലേ അതോക്കെ ചിന്തിക്കുവല്ലോ. അതാ പർഞത്. ഉം പിന്നെ, മക്കൾ എണ്ണീറ്റോ?
ചെറിയ ആളാണ് അഹ് ഞാൻ ഒപ്പം കെടന്നാ അങ്ങനെ കടന്നൊറങ്ങും. പക്ഷെ ഞാൻ ന്നീച്ചിട്ടുണ്ടെങ്കില് ഞാൻ എണീറ്റ് അതാണ് എട്ടര അമ്പത് മണി വരെക്കോള് ഒറങ്ങും. പക്ഷെ ഞാന് ഒപ്പം വേണന്നേ ഉള്ളു. അപ്പൊ ഇന്നിപ്പോ ആ ഞാൻ ഇന്നിപ്പോ സ്കൂളില്ലല്ലോ അപ്പ ഞാൻ കൊറച്ചേരം കെ ടക്കട്ടെ എണ്ണീറ്റെ എട്ട് മണി എട്ടരേക്കെ ആയിട്ട് അടുക്കളേലെ കറങ്ങാശ്ശിട്ട് പോട് അഹാ
അത് നമുക്ക് സുഖാണ് അങ്ങനെആകുമ്പം അല്ലേലും രാവിലത്തെ കടുത്തും അല്ലേ രാവിലത്തെ കടു അടുത്തത്തിന് വേറൊരു സുഖാണല്ലോ ഞങ്ങളും വിട്ടു വിട്ട് ഇട്ട് പോ നമുക്ക് സ്വസ്ഥതയിലൊന്ന കെടക്കാൻ ഇവിടെ
ആ ആ അതു ശരിയാ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സമാ ഒന്നും നോക്ക ക്കണ്ടല്ലോ
നോക്കണ്ട സമാധാനത്തില് ഓലെ മുന്നീക്ക് എത്തിചേർണ ഒര് ചടവ്
ആഹ് ഇരിക്ക ശരിയാണ് അങ്ങനെ തന്നെ ഞാനൊക്കെ ഇക്കൊന്ന് വീട്ട് പോ പറ്റ് പറ്റൂല്ല ഈ സ്കൂൾ അല്ലേ മദ്രസ അത് കാരണേ ഒഴിവുണ്ടാവൂല്ല സ്കൂൾ ഉണ്ടെങ്കിൽ ആഹ് അതന്നെ ആഹ് അതന്നെ പോവാനേ പറ്റൂല
പോണേ ഞമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു കൊണ്ട് തന്നെ അതില് അവനാൻ്റെ വീട്ടിൽ പോകാൻ എന്തൊരു താല്പര്യെനു
ആഹ് അതെ ഇല്ല ആഹ് അതന്നെ
വയ എന്താച്ചാ ഓല് ഓലെഷ് ഷ്ട്ട ത്തിന് കറങ്ങാണ്
ആ അതാണ് പോവല്ല് ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ഇപ്പൊ ഇപ്പൊ പണ്ടൊക്കെ കല്യാണം കയിഞ്ഞ് വീട്ടിലൊക്കെ അമ്മായിമാര് പോരീണ് നാ തുമ്മാരെ പോര് അങ്ങനെയൊക്കെ ഉണ്ട് ഷെയി ഇപ്പൊന്ന് അങ്ങനല്ല കുറവാണ് എവിടേലും ചുരുക്കാണ് ആഹ് എവിടേലുക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അഴ ങ്ങേറാക് അങ്ങനെയൊക്ക എവിടേലും കേ കേൾക്കുന്നുള്ളൂ ഇപ്പൊ കുറവാണ് ഇപ്പ നമ്മള് ഫ്രണ്ട് ഫ്രണ്ടായിട്ട് അമ്മായിമ്മയായാലും
ഏഹ് ഒക്കെ ഓല് എന്താണ് കഴിച്ച് കൊണ്ടന്നേച്ച് ഓളേം കൊണ്ട് പോകണില്ലേ
ആഹ് ആഹ് അങ്ങോട്ട് ചോയിക്കൂ അതന്നെ ആ അതൊക്കെ ഇപ്പൊ ഇന്റെ വീട്ടിലൊക്കെ ൻറെ ഇമ്മയൊക്കെ അങ്ങനെയാണ് ആങ്ങളാരോട് ഞമ്മ പിന്ന ഞമ്മളെ കാലത്ത് ആ് എവിടെേിലും പോയിട്ടില്ല ഞങ്ങള് കൊണ്ടയ്ക്ക് തുളി പുറത്തൊക്ക പോയിറ്റ് പോരീന്ന് ന്നറഞ്ഞട്ട് ഓല പറഞ്ഞായിക്കുമ്പം
ആഹ അതായില്ലത് ഇപ്പൊ പോവാഞ്ഞഞാ മോഷണ്
ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത് പറ്റൂല്ല ആഹ് അതാണ് ഇപ്പോ ആ് പറ്റൂല്ല ഓൽക്ക് വീട്ടിലെ വീട്ടില് വരെ ഒതുങ്ങിയിരിക്കാൻ കഴിയൂല
ഉം ഇപ്പൊ ഭക്ഷണത്തിനല്ലല്ലോ പൈസ വരുന്നത് കറക് ക്കത്തിനല്ലേ വരുന്നത് നല്ലം വാണാണും
ഡ്രസ്സ് അത് കഴിഞ്ഞ പുറത്തുന്ന് ഫുഡ് കഴിച്ച്ച് പച് പോര് ആ തന്നെയണ് പുല്ല് അതിനൊത്ത്‌ തന്നെയാണ് പൈസ ചിലവന്ന ചിലവന്നത ആളുക്ക്
ഇപ്പൊ കാണോക്ക് നല്ല ല്ല വരുമാനം തന്നെ വ
ആഹ് വേണം ചെറിയ രീതിയില് പൈസക്കെ ഒന്ന് ജീവി
ഉം ജീവിക്കാൻ കഴിയൂലാ അതോ ഞമ്മളുണ്ടല്ലോ പാവപെട്ടോടുത്തുനിന്ന് കൊണ്ട് വര്യന്ന് പറഞ്ഞാൽ ഓൽക്കാ ധികണലോ
ശെരിയ അത് ഞമ്മൾ കരുതും ആഹ് ഞമ്മളിപ്പോ ഞമ്മക്ക് കുറ ച്ച് ഉണ്ട് അപ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കൊണ്ട് വന്നിട്ടുണ്ട് പെൺകുട്ടികൾ ഒതുങ്ങി നിക്കുന്ന് പക്ഷെ അത് ഒരിക്കലുല്ല എന്താ റിയാ ആഹ് മേടിയനായ തിരക്കെടില്ല ഇതെന്താച്ച പാവപ്പെട്ട എങ്കിൽ പണക്കാരമായി ജീവിച്ചിത് കുട്ടികളായിരിക്കും
ഏഹ് പണക്കരെ കാൽ ഡീസന്റ കാര് പാവപ്പെട്ടരന്ന്
അങ്ങനെ ജീവി ച്ച് പഠിഞ്ഞ ആളുക ആളുകളായിരിക്കും അപ്പൊ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല ഞമ്മള് വീട്ടിൽ വന്നാല് ആഹ്
മിഡിയ അല്ലേ ത്യവിഷ ഇല്ലല്ലോന്ന ആയ ഓല്
ആഹ് പ്രശ്നം വരൂല അതന്നെ
ഓല് അവിടയും കഴിഞ്ഞുണ്ടാവും ഇവിടെ മ്മൾ ഏഹ് എപ്പോളും ഞമ്മൾ നല്ലതായി സെട്ട്ന്നട്ട്ല്ല ഇപ്പത്ത കാല് ത്ത് മക്കളെന്ന ഒരു ക്കലും പ്രതീക്ഷിക്കാൻ പ
ഇല്ലില്ല പ്രതീക്ഷിക്കൻ പറ്റൂല
അതന്നെ എല്ലാവർക്കും നല്ലതാവട്ടെ ല്ല ഒറ്റ തേട്ടെ ഉള്ളൂ നമ്മൾ രാൾ രക്ഷപെട്ടല്ലോ തില്ല ഓൾക്ക് വേറെ നോക്കണ്ടല്ലോ അതല്ലത്
കല്യാണം അടുത്തന്നെയാണോ
ആ കല്യാണം അല്ല ആ പിന്ന കേശ്ശേരിയാ ഉസ്ത്തന്നെ അവിടെ പോണം
ആഹ് ആഹ് ഹസ്ബൻ്റ് നാട്ടി തന്നെ
ഓ ആണ് കച്ചോട മീൻ കച്ചോടാണ്
ആഹ് ആഹ്
അപ്പം പിന്നങ്ങനെ
ഏ ആ ആ ശെരി ആ വെള്ളിയാഴ്ച മീൻ ആ മീനെടു പുലലോ
ഇല്ല പിന്നെ ഓർക്ക് പിന്നെ നാല് മണിയാവുമ്പൊക്ക് പോണം
ആ ആ
ആഹ് ഉം അപോ പിന്നെ രാവിലെ പത്തുമണു ആവുമ്പൊക്കും കഴിഞ്ഞ് കിട്ടും
അവ നല്ല മീനൊക്കെ കിട്ടും ട്ടുണ്ടാവൂലേ ആഹ് അഹ് അങ്ങനുള്ള ആഹ് ഇപ്പം മീനൊക്കെ നല്ല വിലയാണ് ഹലോ
ആഹ് ഇപ്പം ഇനിയെ വലിയെരുന്നാള് കഴിഞ്ഞോടെ മീൻ ഇല്ലായിരുന്നു
ട്രോളിങ്ങ് ആയിട്ടേ. പിന്നെ ഇള്ളത് പറ്റേ മോശയതേനി
ഈ ഐസ് ച്ച മീനൊക്കായ്ട്ട് ആഹ് അത് ആഹ് അത് കാർണം ആ അതാണെ എന്നും ഏ കൊറേ മുന്നുള്ള ഇവിടെ മീങ്കാരൻ വരും ദിവസ്സം വരും പക്ഷെ ഞങ്ങള് വാങ്ങലില്ല ഇപ്പം രണ്ട്സം മുന്നേ വാങ്ങിന്നു കിലോ ഇരുന്നൂറ്റ് അതാണർഞ്ട്ട് മത്തി വാങ്ങി ട്ടുണ്ടായിരുന്നു അത് എ ആഹ് റോ ഏഴോ മത്തിണ്ട് ക്ഷേ വല്യയ മത് ത്യാട്ടോ നല്ല വല്ല്യ മത്തിയാണ് പക്ഷെ രുചിയില്ല കറി വെച്ചിട്ടൊന്നും ആഹ് ഉരുണ്ടിട്ടുള്ള ഒമാൻ മത്തിയോ ന്ദോപറഞ്ഞിട്ട് ആഹ് ആ അതിവിടെ ഇരുന്നൂറ്റി എഴുവതേര് ന്നു പക്ഷെ ടേ രസുല്ല ആതാണ്
നമ്മള് വെറുതേ കാശു കൊടുക്കാനേ ഒന്നിനും പറ്റൂല
അതിലും നല്ലത് ചിക്കൻ വാങ്ങണ തന്നെയാണിപ്പൊ
ആ മീന്റെ പൈസ
ആ ആ അതന്നെ ആ അതാണ് ഒരിക്ക മീനേക്കാളിലും ഇഷ്ടം ചിക്കനും ആണ് അതിനിപ്പ ഇന്നല്ല മീൻ വേണ്ട ചിക്കൻ അപ്പം മതി അതില്ത്തന്നെ ചിക്കൻ വാങ്ങാണ് ചെയ്തേ അപ്പന്നലെ വെച്ച് അഹ് ണ്ട് ന്നും ഇന്നു ഉണ്ട് പോ ഇനിപ്പ ഇന്ന്പ്പോ ന്ന് പച്ച അത് വെച്ചിട്ട് പൊര്ച്ച് കൊടുക്കന്നെ ചെയ്യണം
ആ അങ്ങനായ പിന്നേം എന്താണ്
ആ തന്നെ ആ അങ്ങനായ പിന്നെ കഴിക്കാന്റൊപ്പോ ഞാനും രണ്ടു കുട്ടിയോളാണ് വീട്ടിലണ്ട് പിന്നെ ടെ ഏട്ടിനും പെണ്ണുങ്ങളും അജ്ജിന് പോയതാണ്പ്പോ ഓന്റെ രണ്ട് കുട്ടികളും ഉണ്ട് വീട്ടില്
ആ ആയി ശെരി എത്തീട്ടില്ല
ഇല്ല ഓൾ ഈ മാസം ആടു അടുത്ത ഞായറയ്ച എത്തും ഓന് ലാസ്റ്റാണ് പോയത് ആ ലാസ്റ്റാ പോയത് അപ്പൊ ആ അത് കൊയപ്പൊന്നുല്ല പ്രാർത്ഥന ഓന് പോയപ്പോഴത്തിനും പിന്നെ ഹ ജ്ജിന്റെ ഇതില് നേരെ ഹജ്ജിൽക്കാണ് പോയത്
ആ നേരെ ആർഹ താമസിക്കണേക്കെത്തിണ്ടാവും
ത് പോയത് അപ്പൊ നല്ല തിരക്കിലാപോയത് ആ ഇപ്പം മദീനത്ത് ആവുമ്പം ഇപ്പം അജ്ജി ഇപ്പൊ പോയി തൊടങ്ങി അത് കാരണം ഒരു സുഖത്തില് ഇപ്പ ചെയ്യാൻ പറ്റും എല്ലാടവും കാണാനും തെരക്കൊക്കെ ഒഴിയൽ തുടങ്ങി ഇപ്പൊ ഉമ്മാന്റെ ആളുകൾ കേറാൻ തുടങ്ങിയാരണം
അത് ഒരു ഈ രണ്ടു മാസത്തെ കൊയ്പല്ല ഒള്ളു ഉമ്മറക്ക് പോവാത്തെ
പത്തത് എനി ഈ മാസം ഈ മാസം ലാസ്റ്റോടുകൂടി ഉ തെരക്ക് തൊടങ്ങൂ ആ ജൂലൈ ആ ജൂലൈ ഫസ്റ്റ് മുതൽ ഉമ്മറന്റ
ഇപ്പം കൈയ്മത്ത് ഒന്നുണ്ടെങ്കിൽ അതാണ് ഊര
ആ അതാണ് ആ ഇപ്പപിന്നെ ആ ഇപ്പപിന്നെ അത് സുഖാണ് നമക്ക് എന്തെലും ഒരു ഗോൾഡ് എന്തെലും ഒരു പവൻ ഉണ്ടായാ മതി അപ്പൊ ഉമ്മ്ര ചെയ്ത് പോരാ ആ അതാണ് പക്ഷെ നമ്മള് പൈസ എണ്ടായിട്ട് ഒരുപാട് ആളുകള് എടുത്തുവെച്ചിട്ട് പോവാൻ കഴിയാതെ ഇടങ്ങളാന്ന ആളുകള്ണ്ട്
ആഹ് അയ്നെ ഞമ്മക്കേ ഇബ്രാനെബിന്റെ വിളിയാള അവിടെ എത്തണം.
അതാണ്
ഇഞ്ഞെങ്കില് അവിടെ ഇഞ്ഞ്പ്പണ്ടല്ലൊ അമ്മളവിടെ ഒക്കാണ്ടിയെത്തിയാലും അത് ചെയ്യാന് കഴിയാത്തോലെത്രെണ്ട് ഊം ഊം.
ഇത്തെച്ചിട്ട്പ്പൊ പോആന് സാഹചര്യങ്ങ മോശായ കാര്ണം എത്ര ആളുകള് പോവാതെന്ന്ക്ക്ന്ന്ണ്ട് അറ്ഞ്ഞ്
ഊം നറെയ് ഞമ്മളയ്ന് ഒരുങ്ങീട്ടില്ല ഞമ്മുക്കും എല്ലാർക്കും ഇങ്ങള് പോയിണൊ
ഇല്ല ഇല്ല ഞാൻ പോയിട്ടില്ല. നമക്ക് പോകാൻള്ള ആ ഒരു ഇതൊന്നുല്ല ന്നെ ചെറ്യേ കുട്ട്യെളായോ ണ് ആഹ് അതന്നെ ആഹ് അമിൻ അതെയതെ ഹ് ഹ് ആഹ് പിന്നെ ആ ചെറ്യേ മക്ക് മക്കളായാലും പിന്നെ ഞമ്മൾ എല്ലാതും വാണം ചെ മക്കളും അത് മാത്രല്ല ഓല് മാത്രല്ലര് ബുദ്ധിമുട്ട് ട്ട്എല്ലാം കൊണ്ട് ഞമ്മള് കയ്ല് വാണം ആഹ് ശരിയയിക്കോട്ടെ.